ഹലോ ആഹ് പറയെടീ
എന്തുണ്ട് വിശേഷം കുട്ടി ഉറങ്ങിയാ
ഉം കുട്ടി ഉറങ്ങിയിട്ടില്ല ഇവിടെ ഇരിക്കുന്നു കളിക്കനേ ഉള്ളൂ അവൻ ഉറങ്ങുമ്പോ ഒരു സമയം ആവും
ഓഹ് ഇന്ന് ഉച്ചക്ക് ഉറങ്ങില്ലായിരുന്നോ
ആഹ് ഉച്ചക്കിയോ ഉച്ചയ്ക്കല്ല ഒര് ആറ് മണിയൊക്കെ കഴിഞ്ഞപ്പോ ഉറങ്ങി ഉറങ്ങിയപ്പൊളാ ഞാന് ഏഴര എട്ട് മണിയൊക്കെ ആയപ്പോഴാണ് എണീയിച്ചത്
ആഹ് എന്നാ പിന്നെ എപ്പഴാ ചോറക്കത്തിന്നെ
ചോറ് ഞാന് എണീച്ചപ്പോ തന്നെ കൊടുത്ത് എട്ട് മണി കഴിഞ്ഞപ്പോ കൊടുത്ത്
ആഹ് പിന്നെ ഇനി വെശകൂലെ
ഇവിടെ ഉപ്പ് മാവ് ഉണ്ടാക്കി അതീന്ന് ഇത്തിരി തിന്നാൻ കൊടുത്തു
ഉം ഉം
മറ്റേ കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങിയോ
എല്ലാരും റൂമിലോട്ട് കേയറി ഇപ്പം ഉറങ്ങിയിട്ടുണ്ടായിരിക്കാം ആരേം ബഹളഒന്നുല്ല
ആഹ്
ഉം
ഇവിടുത്തെ കുട്ടികളൊക്കെ ഒറങ്ങി
ഉം അവര് നേരത്തേ ഉറങ്ങുവല്ലോ
ഉം
പിന്നെ പുതിയ സിനിമക്കൊന്നും പോയില്ലേ
ഉം ഉം ഒന്നിനും പോയില്ല ഏതിനെങ്കിലും പോണം ഒന്നിനും സമയം കിട്ടാത്തോണ്ടല്ലം പോയില്ല
ഓഹ് ഇപ്പൊ കൊറെ സിനിമാൾ ഉണ്ടല്ലേ ഏതെങ്കിലും ഒരു സിനിമക്ക് പോണം
ഉം നോക്കുന്നുണ്ട് ഇവനേം കൊണ്ട് ഇരിക്കണ കാര്യാണ് പാട്
മോന് അന്ന് പോയിട്ടിരുന്നില്ലെരുന്നോ
അന്ന് പോയിട്ട് കൊറേരൊക്ക ഫോണ് ഇറങ്ങി പോണ്
തിയേറ്ററിലും ഫോണും കണ്ടോണ്ടിരുന്നോ
ഫോണ് ഇവൻ വലുതായിട്ട് കണ്ടില്ല അങ്ങനെയൊക്കെ പിടിച്ചു മടിയിലൊക്കെ ഇരുത്തിയിരുന്നു കൊറേതൊന്നും കുഴപ്പമില്ലായിടെ ഫോൺ കണ്ട് പിന്നെ വല്യയ ക്കൊഴപ്പ ഇല്ലാര്ന്നു എന്നാലും
ഇവൻ കണ്ടപ്പോ പേടിച്ച് ഉമ്മച്ചി പണ്ട് ഞെട്ടിയാണക്ക ഞെട്ടിയ അവൻ
ല്ല ല്ല പേടിചെന്നല്ല നല്ല ഇഷ്ടത്തോടെ ഇരുന്ന്
ആഹ് അത്ഭുതപ്പെട്ടില്ലേ ആദ്യയായിട്ടല്ലേ ഓൻ പോണത്
ഉം ആദ്യായിട്ടാണ് പോണത്
ഉം
ഉം ഞാനും വിചാരിച്ച് ഇരിക്കൂലാന് ഞാൻ വിചാരിച്ചേകാലും ഇരുന്ന്ച്ച് പിന്ന കൊറേ നേരൊക്കെ ആഹ് പിന്നെ ഇന്റർവെല് ആയ സമയത്തൊക്കെ വെളിയിലൊക്കെ എടുത്തോണ്ട് പോയി
ഇൻറ്റർ വല്ല് ആയപ്പോ വീട്ടി പോവാന്ന് പറഞ്ഞില്ലേ
ആഹ് ആഹ് വീട്ടി പോവാന്നൊന്നും പറഞ്ഞില്ല പിന്നെ രണ്ട് പ്രാവശ്യം പെട്ക്കാ അയിന്റെ എടയിൽ നീച്ചു പോയി
അപ്പൊ ആൾക്കാർവന്ന് വഴക്ക് പറയില്ലേ
ഉം അയിന്റെ എടെകൂടെ എറങ്ങിയങ്ങ് അങ് പോയി വഴക്കൊന്നും പറയൂല
അയിന്റെ എടേകൂടെ അങ് വിളിയപ്പോണ്ടേ മൂത്ര ഒഴിക്കാൻ
ഉം അതിന്റെ എടേകൂടെ വളിയില് ഇറങ്ങിട്ട് പോകും അല്ലാതെ ങ്ങനെവാങ്ങാൻ
ഏറ്റവും വേക്കിലായിരുന്നങ്കി കക്കൊഴപ്പൊല്ല
അഹ് നമ്മള ഏറ്റം ബേക്കിലാണങ്കിലും ഇറങ്ങി പോകുമ്പോ പിന്നെ ആളിന്റെടൽ കൂടി എല്ലേ പോണത്
ഉം ഇങ്ങനെ ഉണ്ടായിരുന്ന തിയേറ്റർ ഫുള്ള് തന്നെയായിരുന്നു ഞങ്ങള് പോയപ്പോ
ആഹ് തിയേറ്റർ ഫുള്ള് തന്നെയായിരുന്നു
ഇപ്പൊ ദൃശ്യം ത്രീ ഇറങ്ങാൻ പോണം കാണാൻ പോണ
ആദ്യം ഇറങ്ങട്ടെ ഇറങ്ങീട്ടല്ലേ കാണ
അങ്ങനെയൊക്കെ കുറെ പ മെയ് എത്രാം തീയതി ഇറങ്ങും അതുകൊണ്ടാണ് ചോദിച്ച ഞക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനാണ് ഞാൻ പോണം
ആഹ് നിങ്ങള് പോണങ്കി പറയ അപ്പൊ കൂടെ വരാം
ഓ അതുകൊണ്ടാണ് നിങ്ങൾക്കൂടെ ടിക്കറ്റ് എടുക്കാനാണ് ചോദിച്ചത് ഭയങ്കര ബുക്കിങ് ദൃശ്യം ആദ്യത്തെ രണ്ടും ഭയങ്കര വിജയം അല്ലേ
ഉം ഉം മൂന്നാമത്തെരെക്കഥയിനി എങ്ങനെ പോകോ എന്തോ
ആഹ്
ഉം പിന്നെ ഇല്ല മൂന്നാമത്തേന്റെ ദൃശ്യം ത്രീയിലെ കഥയിഞ്ഞി എങ്ങനെ പോകോ എന്തോന്ന്
ഓഹ് ഇഞ്ഞി ആദ്യത്തെ രണ്ടാമത്തേ പോലെയാണ് ഇഞ്ഞി ഇങ്ങനെ വേറെ കഥയാണ് ആർക് ക്കറിയാം ഇനി കണ്ടല്ലേ അറിയാൻ പറ്റുള്ളൂ
ഉം ഉം
ഉം ഇപ്പൊ സിനിമ ഇറങ്ങി കുളച്ചാകുമ്പോ തന്നെ ഓ ടി പി റിലീസായി
ഓഹ് അത് തന്നെ അങ്ങനെ തന്നെ ഇപ്പൊ പണ്ടത്തെ പോലുള്ളൊരു വെയ് റ്റിങ്ങില്ല
ആഹ് അത് തന്നെ പണ്ട് വാപ്പച്ചീനെയെക്കറിയാമോ കൊറേ സീ ഡി ക്കാസ്
സീ ഡിയും കൊണ്ട് ആ സീ ഡിക്കാസെ നമ്മള് ഇരുന്ന് കാണുന്നത് നമ്മുക്കൊരൽത്ഭുത
ഇപ്പ എല്ലാവരും ഇവിടെ സീ ഡി കാസിറ്റിട്ട് വാങ്ങാ വരണ അറിയാമോ
ഉം ഉം എല്ലാരും വന്ന് സിനിമ കണ്ടാന്നെക്കെ ചോദിക്കുവായിരുന്നു പിന്നെ പിന്നെ പിന്നെ പിന്നെ നാണക്കേട് എന്ന് പറഞ്ഞ നാണക്കേടല്ലെ പിന്നെ പിന്നെ
ഏത് പുതിയ സിനിമ ഇറങ്ങിയാലും അതിന്റെ കാസറ്റ് റ്റ് ഇവിടെ കാണും പക്ഷെ ഇപ്പ ആ ക്യാസറ്റൊക്കെ എന്തൊരീതൊ എന്തോ ഇല്ല ഇതിനകത്തുണ്ട
എല്ലാം ഇതിന്റാത്തൊണ്ട്
ഓഹൊ അപ്പോ ഈ കുട്ടികക്കൊക്കെ കളിക്കാൻ നല്ലതാണ് പൊടിയനൊക്കെ കണ്ടാ നല്ലോണ്ണം കളിക്കാം
ഉം
ഉം അപ്പൊ ഏതായാലും പഴയ സിനിമ തിയേറ്ററി വരാൻ പോണന്ന് മോഹൻലാലിന്റെ ഒരു പഴയ സിനിമ എത്രയ വർഷം അത് ഏത് സിനിമയാണോ ഞാ അതങ്ങ് മറന്ന് നേരത്തെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ്
ഉം
ഉം പഴയ സിനിമ പോയിന്ന ചോട്ടാമുംബൈ എങ്ങാണ്ടണെന്നോന്ന്
ഉം
ഉം നീ പഴയ സിനിമായി തിയേറ്ററി കണ്ടിട്ടുണ്ട
പഴയ സിനിമ എന്ന് പറഞ്ഞാ അങ്ങനെ ആഹ് ഇറങ്ങിയ സമയത്ത് കണ്ട് അതേ ഉള്ള് അല്ലാതെ അങ്ങനെ പഴയ സിനിമ പോയിറ്റ് കണ്ടിട്ടൊന്നുമില്ല റിലീസ് ആണ്
ഓഹ് റീ റിലീസ് അത് ഞാൻ ആദ്യായിട്ട അതൊക്കെ കാണാൻ പോകാൻ ഇഷ്ടം പോലെ ആൾക് പറൂടെന്നൊക്കെന്ന ആൾ ആരൊക്കെയൊ പോണുണ്ട്
ലൊക്കെ ആൾക്കാരുണ്ട് ഞാൻ അങ്ങനെ പോയിട്ടില്ല പുതിയത് ഏതെങ്കിലുമൊക്കെ കാണും അത്രന്നെ
പിന്നെ പണ്ടത്തെ സിനിമകളാണ് കാണാൻ റിപ്പീറ്റ് വരിയുള്ള സിനിമകള് ഇപ്പോഴത്തെ സിനിമകളൊന്നും എനിക്ക് ഒരിക്ക കണ്ട പിന്നെ കാണാൻ തോന്നേയില്ല
ഉം അല്ലെങ്കി അത്രേ നല്ല സിനിമകളായിരിക്കണം എന്നാലേ ഉള്ള
ട്ടോ എല്ല ഒരു കഥയില്ലാത്ത ഒരു സിനിമ ഞാൻ ഇത്രയും നാളായി ഇങ്ങനെ സിനിമകള് വല്ലപ്പോഴും ഒരിക്കെ ഇങ്ങനെ ആരെങ്കിലും കൊള്ളാന്ന് ഇങ്ങനെ ഒരു റിവ്യൂ പറയുവെങ്കി മാത്രം കാണും അല്ലെങ്കിൽ ഞാൻ കാണക്കമേ ഇല്ല സിനിമയൊന്നും
ഉം ഉം
പണ്ടത്തെ ദിലീപിന്റെ സിനിമകള് അറിഞ്ഞൂടെ സി ഐ ഡി മൂസ അതൊക്കെ എന്തോ സൂപ്പർ സിനിമയാണ് കാ പിന്നെ എന്തിനാണ് മോഹലാലിന്റെ കാക്കക്കുയില് അത് പിന്നെ എല്ല പറക്കും തളിക അതൊക്കെ സൂപ്പർ സിനിമകളാണ്ന്റെ മീശ മാധവൻ
ഉം അതൊക്കെ കൊള്ളാം ഇപ്പന്നാല് സിനിമയൊന്നുല്ല
അങ്ങനത്തെ ഇപ്പോഴത്തെ സിനിമകളൊന്നും കാണാൻ പോലും തോന്നൂല ഒരിക്കൽ കണ്ടാ പിന്നെ കാണാൻ തോന്നൂല
ആഹ്
ഉം ഇപ്പോഴ് അതിരടിന്ന് പറഞ്ഞൊരു സിനിമ എറങ്ങിയല്ലോ അതില് ഹാഷിറുണ്ടോ
ആഹ് ഹാഷിറുണ്ടാന്തോ മറ്റേ ബേസിലിന്റെ അല്ലെ
ഓഹ് അത് തന്നെ അവനും ടോവിനോയും കൂടെ അല്ലേ അപ്പോഴ് ഞാൻ നേരത്തെ ബേസിലിനെ ഇൻസ് സ്റ്റാഗ്രാമില് നോക്കിയപ്പോ ഹാഷിറിന്റെ ഫോട്ടോ ഇട്ടേക്ക്ണ്
ആഹ് ഹാഷിറിണ്ടോന്നുള്ളെ അറിഞ്ഞൂടാ പിന്നെ ആ സിനിമയൊക്കെ വേസ്റ്റെന്നാണ് പറയ്ണത് ആരും സ്റ്റാ ധാരാളം സ്റ്റാ അസറ്റേക്ക്ന്ന കണ്ടോ അദ്ദേഹത്തിന്റെ
ഓഹ് അത് ഇപ്പോഴത്തെ സിനിമയൊക്കെ മൊത്തം ഒരു ഒരു കഥയില്ലാതെങ്ങ് അവസാനിക്കുവല്ലേ
ഉം പക്ഷെ അല്ല റെയിൽവേയില റെയിൽവേയിലൊരു പാക്ക് രണ്ടാം സിനിമേലെഴ്തിട്ടിട്ട് മൂന്ന് മണിക്കൂർ കഠിന തടവ് ഇരുന്നൂറ്റി നാല്പ്പത് രൂപ പിഴയും കിട്ടിയതുപോലെയായി
ഉം അത് തന്നെ ഇപ്പോഴത്തെ സിനിമകള് എന്ത ഒരുമാതിരിയാണ്
ഉം
കഥയാണ് നിന്നക്കെങ്ങനെയുള്ള സിനിമകൾ ഇഷ്ടം ആക്ഷനാ റൊമാന്റിക്കാ ക്രൈമാ കോമഡിയാ
റ്റ ഇഷ്ടവാണ് ത്രില്ലറിഷ്ടമാണ്
ഓഹ് എനിക്കും ത്രില്ലർ നല്ല ഇഷ്ടാണ് ആക്ഷനൊക്കെ ആപ്പ ചെയ്തുകാണും പാണ്ടിമേളം പാട്ടുംകൂത്തും രാജമാണികൊക്കെ ആ ക്ഷനല്ലേ കൊറേ
ഉം
സുരേഷ് ഗോപിയുടെ സിനിമകള് മൊത്തം ആക്ഷനല്ലേ സിനിമകള് പാ ട്ടില്ലാത്ത സിനിമവരുണ്ട് സുരേഷ് ഗോപിക്ക് അതെതാ നന്ദി ടൈഗറാ അങ്ങനെ ഏതാ അതേപോലെ ഒരു പോലീസ് സ്റ്റേഷനൊരു സിനിമേ പാട്ട് പോലും ഇല്ല
ഉം ഉം
ഉം
ഉം കൊള്ളക്കാരെന്നോ
ഓഹ് അത് തന്നെ പ്പം സുരേഷ് ഗോപിയുടെ സിനിമകളൊന്നും റിലീസ് ആവുന്നില്ല ലേ രാഷ്ട്രീയത്തിൽ ചേർന്നതിന് ശേഷം
ഉം വല്യൊന്നും ഇപ്പ ഇല്ല അവരൊക്കെ ഔട്ടായോണ്ടേ
ഓഹ് പിന്നെ അങ്കിളെന്ത് ചെയ്യ്ണെ അങ്കിള് നാളെ പോണില്ലേ
ഇണ്ട് ആഹ് ഇന്ന്ട്ട് ഇമ്മണ്ട് അത് അറിയാം വയ്യെ പോയിട്ടില്ലെങ്കി ഫോട്ടോ ഇടുമ്പറിയാം
ഓഹ് എവിടെ അന്നൽഫിയ അന്നാണ് അന്നാണെങ്കി പിന്നെ എന്താ മെനിഞാന്നെ മുഖ്യന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തപ്പൊ ഒരാള് അവ്ട് കണ്ണാടിയും വെച്ച് നിന്നെ അതാര്
ഞാനേ ഒള്ളു ആഹ് വെറ്തെ എന്തേലും
ഓ എവിടെ വെച്ചാണ് സത്യപ്രതിജ്ഞ എങ്കി എനിക്ക്യൂടെ പോവാരുന്നു
അതും അറിയാൻ വയ്യാ സ്ഥലാ ഏതാ എന്തൊ
ഉം. മൂടങ്ങാല് ലുള്ള പെണ്ണുങ്ങള് മൊത്തോം പോവും. വിട്ത്തെ എം എൽ എ എന്ന് വെച്ചാ, പെണ്ണുങ്ങള് ചത്ത് വീഴും.
ഉം. ഉം.
താഴെ ഇല്ലെ അവിടെ ഉള്ളേ അയൽക്കൂട്ടത്തിലുള്ള കൊറേ പെണ്ണ്ങ്ങള്.
അഹ് ആഹ് എനിക്കറിയാം മറ്റേ -
ഓഹ് മിനിഞ്ഞാന്ന് അവ്ടേ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തപ്പോ പായസ്താമുഗില് അങ്ങേരുടെയ് ക്ക്ണണ്ടത് അഹ് കണ്ണാടി വെച്ച് കോൺഗ്രസിന്റെ ഭയങ്കര പ്രവർത്തനം പ്രവർത്തകന്റെ കൂടെ.
ഉം ഉം
ഉം അവിടെ കറണ്ട് ബില്ല് എത്ര കൂടി ആവോ അവിടെ അങ്ങ് വന്ന് രണ്ടായിരത്തി അഞ്ഞൂറെന്നും പറഞ്ഞ് ഭയങ്കര. രെ അലപ്പ്.
നമ്മളെവ്ടെ ത്രീ തൗസന്റ്.
കറക്റ്റ് മൂവായിരം അല്ലേ
ഉം ഉം മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അങ്ങനെ എന്തൊക്കെ ഇണ്ടായിര്ന്ന്.
ഓഹ് അവിടെയാണെങ്കിൽ ഏ സി എന്നും ഉപയോഗിക്കും പോലെ ഉപയോഗിച്ചൊള്ളൂ പിന്നെ ചൂട് കാരണം അറിഞ്കൂടെ. മനുഷ്യനാണെങ്കിൽ തറയെ തൊടാൻ പറ്റുവായിര്ന്നോ ഏ. സി ഇല്ലാതെ പറ്റേ ഇല്ലായിരുന്നല്ലോ. അഹ് ഞാ എന്നും ന്നാളീം എന്നും. ഉപയോഗിക്കുമ്പോലേക്കെ വന്ന് എന്നാലും അതിനേക്കാളം കൊറച്ചൂടെ എങ്ങനാ ആയിരത്തി രണ്ടായിരത്തിനകം വരാൻള്ളെ ബില്ലേ ഒള്ള് ഇത് രണ്ടായിരത്തി അഞ്ഞൂറോ അറുന്നൂറോഒക്കെ ഉണ്ട്.
ഉം ഉം ഉം
ഉം. അങ്ങനെ ഇവ അപ്പൊ ഞാൻ പറഞ്ഞ് എന്നും ഉപയോഗി ക്കുംപോലെ ഉപയോഗികൊള്ളന്ന് പറഞ്ഞ് കെട്ടാ. അപ്പ ഈ പുള്ളേര് പറഞ്ഞു ന്നോട് ക്കാണ് കെട്ടാ. അല്ല ഞ എപ്പഴും ഞാൻ ഏ. സി ഇട്ടോണ്ട് കെടന്ന് ഒറങ്ങ്യൊക്കെ ചെയ്യായിര്ന്നെന്ന്.
യോ ഏഹ്
ഉം. പിള്ളേരെ വെച്ചോണ്ട് ഇറങ്ങാൻ പറ്റ്ണ സമയം തന്നെ.